ഹലോ
ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശേഷം
ആ
ഒരുപാട് നാളായത് ഈ വഴിക്കെല്ലാം കണ്ടിട്ട്
ഭക്ഷണം ഒക്കെ കഴിച്ചാ
ആഹ കഴിച്ചു എല്ലാം കഴിഞ്ഞു അത് ഫ്രീയായപ്പോഴാാണ് വിളിച്ചത് ഇനിയിപ്പോ ബാക്കിയുള്ള ഒരു സമയവും കാലവും നോക്കിയിരുന്ന നടക്കൂല കേക്കുന്നില്ലേ ഹലോ
അത്
നിങ്ങളെ ആ ക്ലാരിറ്റി കുറവുണ്ട്, സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നു
ഉം, ഇപ്പോ കേൾക്കുന്നില്ലേ വെക്കണ്ട ആഹ, ഓക്കേ ഒകെ പിന്നെന്ത് ഓക്കെ
നമ്മളെല്ലാം കഴിച്ച്, ഭക്ഷണല്ലാം എന്താ ഉണ്ടാക്കിയേ
ഏ
ഭക്ഷണക്കെ എന്താ ഉണ്ടാക്കിയത്
ഭക്ഷണം ഇന്ന് ഇറച്ചി ആയിന്ന്, കോഴി ചിക്കന്
ആഹ് ഇവിടെയും ചിക്കൻ തന്നെയായിരുന്നു. ഞായറാഴ്ച ആയിട്ടുണ്ടെങ്കിൽ
ആഹ
കോഴിക്കറി
മക്കൾക്കൊക്കെ ക്ക ആ മക്കൊക്കെ അത് തന്നെ താല്പര്യോ അവർക്ക് സ്കൂൾ എല്ലാം ഒഴിവുള്ള ദിവസങ്ങളിൽ, ആ അങ്ങനത്തെ കഴിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഉച്ചക്ക് കിട്ടൂല്ലല്ലോ രാത്രി അല്ലെ കിട്ടോള്ളൂ
ആഹ അതന്നെ അപ്പൊ അവര് വന്ന് പറഞ്ഞ ഒരാഴ്ച
അയ്ശരി അനക്ക് എത്ര മക്കളേന്, ഞാൻ മറന്ന്പോയി ഒരാള് ഉള്ളുല്ലേ, ഓർ എത്രെയിലൈനി
അവന് മൂന്നാം ക്ലാസ്സിൽ പഠിക്കു
ഇപ്പൊ ഇപ്പൊ മൂന്നിലാണോ പഠിക്കണേ അയ്ശരി അയ്ശരി വീടിന്റെ എടുത്ത, ഇവിടെ രണ്ട് മക്കളെ
ആണല്ലേ ആ രണ്ടു പേരും
ഒരാൾ പ്ലസ് ടുവിൽ എത്തിക്ക്ണ്, ഒരാൾ ഏഴിൽ എത്തിക്ക്ണ്
ആഹ ഓക്കേ ഓക്കേ ഓക്കേ വല്യ കുട്ടികളാ ഒരാള് വലുത
ആആആ ആഹ അല്ല എടുത്താണോ അവന്റെ സ്കൂള്
ആ അടുത്താണ് അടുത്താണ്! അടുത്തന്നെയാ ചേർത്തിരിക്ക നമ്മളെ കൺ വെട്ടെതന്നെ ഇരിക്ക ട്ട് വിചാരിച്ച് അടുത്തന്നെയ ചേർത്തിരിക്കത് നടന്ന പോകേണ്ട ദൂരേ ഉള്ളൂ വീട്ടിലേക്ക് ഏ സ്കൂളിലേക്ക് അവിടെ എങ്ങനെയാ? അടുത്താണോ അതോ ദൂരയാണോ ചേർത്തിരിക്കുന്നത്?
ഇവിടെ അടുത്ത് തന്നെയാരുന്നു ഇപ്പ യു പി ക്കൊക്കെ മോള് ചെറുതെത്തിയപ്പോ ഒ ബസ്സ് സ്കൂൾ ബസ്സിലാണ് പോവ
ആ അതെ ഇവിടെയും അതാണ് പ്രശ്നം
ആ
കുട്ടികളെ തിരിച്ചിരുന്നവരൊ ആദ്യല്ലേ
ആ ശരി വെരേുളം സമാധാനം ഉണ്ടാവൂില്ല വീട്ടിലെത്തോളം ആ ആ ഓല ഓരോതെന്നെ െമ്മ വേണ്ട സ്കൂൾ വിട്ടാലും വേഗ വീട്ട്ക്ക് വരുൂലല്ലോ അടെ വിടിം തങ്ങി നിന്നിട്ടെ വരുള്ളൂ ആ ആ
അതായിതോണ്ട് അവര് അപ്പൊ പിന്നെ രുാനുള്ള സമയംന്നും കിട്ടില്ല അതും പോയിക്കാംമയി ല്ല കൊടിച്ച് ആ അങ്ങോട്ടുമിങ്ങോട്ടും പറിയ്
ആഹ്
ചയ നമ്മളെ കൺവെട്ടം തന്നെ ഇരിക്കട്ടെന്ന് വിചാരിച്ചിട്ട് ആ അതെന്നെ അല്ലാണ്ട് ദൂരെല്ലാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നിം ഇപ്പ തന്നെ കുട്ടികക്ക് ഭാരം കൊടുക്കാതിരി
ഇപ്പത്തന്നെ കുട്ടിക്കൾക്ക് ആഹാരം
ഒടിപി ല്ലട്ടല്ല പ പറയാ കൊഴപ്പൊന്നുല്ല നല്ലെ ബുദ്ധിയുള്ള കുട്ട്യാ നല്ല ബുദ്ധി ദ്ധിയും വിവരുള്ള കുട്ടിയാന്ന് പക്ഷെ എന്താ ചെയ്യാ കുരുത്തകേട് സ്കൂല നിന്നാ സ്കൂലാ ഞാനും ഞാനതുകൊണ്ട് കുട്ടിയും അതുപോലെ തന്നെയാ അവനേ ഏഹ് ഒരു സ്ഥലത്ത് ഞാനങ്ങത്തന്നെയാ ഒരു സ്ഥലത്ത് പോയിട്ട്ണ്ടങ്കി എന്തെങ്കിലെല്ലാ ചെയ്തോണ്ടേ ഇരി ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയില്ല അതുപോലെയാന്ന് അവര് ഒരു സ്ഥലത്തു അടങ്ങിയിരിക്കാണ്ട്
ആഹ്‌
എല്ല അത്യാവശ്യം ശ്രദ്ധിക്കൂല്ല ചെയ്യല്ല ചെയ്യ അടങ്ങി ഒതുങ്ങി ഒരു സ്ഥല
ആഹ് എ ഏ ആഹ് പുട്ടി ചലോ